വിശേഷം
സുഖവായിരിക്കുന്നു
ആഹാഹ് എന്നാ പരിവാടി ഫുഡൊക്ക് വൈകിട്ടത്തെ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചില്ല
ഉം ഹും
ആഹ് ഫുഡ് ഏ ആക്കി ഇരിപ്പുണ്ട്
ആഹ് സ്പെഷ്യൽ എന്താ ഇന്ന്
ചിക്കൻ കറിയുണ്ട് ആഹ് ചിക്കൻ കറിയാണ് സ്പെഷ്യല്
ഉം ഹും
പിന്നെ ബീറ്റ്റൂട്ട് തോരനുണ്ട്
ആഹ് ആഹ്
ആഹ് ചോറിരിപ്പുണ്ട് താണ് വൈറ്റത്തേക്കുള്ളത് പിന്നെ പച്ച പച്ച തൈരുണ്ട്
ഉം ഉം
ആഹ് പിന്നെ ഫുഡ് കഴിച്ചോ
കഴിച്ചില്ല കഴിക്കണം
ആഹ്
ഉം
ഫുഡ് ആക്കി ഇരിപ്പുണ്ടോ
ഫുഡൊക്കെ ആക്കി ഇതിരിപ്പുണ്ട് ഉച്ചക്കത്തെന്നെ ഇരിപ്പുണ്ട് ക-അ-ഴിച്ചാ മതി ഇനി
ആഹ്
ഉം പിന്നെ വേറെ
വേറെ വിശേഷം വയങ്കര ചൂട് മഴയില്ല ഇന്ന് മഴയൊന്നു ഇല്ലായിരുന്നു എടക്ക് ഒരു
ഓമ്പര ഒമ്പതര പത്ത് മണിയെ ക്കെയായപ്പോതേന് രാവിലെ ഒന്ന് പെയ്തു ചെറുതായി
ഉം ഉം
ആഹ് മഴയില്ലാരുന്നു ഭയങ്കര ചൂട് മക്കള് രണ്ട് പേരോണ്ട് രണ്ടു പേര് ഇടെ ടിവി കാണുന്നു ഒരാള് നോ പഠിച്ചോണ്ടിരിക്കുന്നു
ഉം ഉം ആഹ്
പിന്നെ അവടെ എന്തൊക്കെണ്ട് വിശേഷങ്ങൾ
ഇവടേം വിശേഷങ്ങളൊന്നുല്ല ഇവടേം രണ്ടു ദിവസായി മഴയൊന്നുല്ല ചൂടാണ് ഉം ഇങ്ങനിക്യാട്ട് ഇരിക്കുന്നു
വെള്ളോക്കെയൊണ്ടോ?
വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല നമുക്ക് നമുക്ക് ഇപ്പ ഈ പൈപ്പ് ലൈന്റെ വെള്ളോക്കെ ആയോണ്ട് ബില്ല് അടച്ചാ മതി അന്നേരം വെള്ളം ണ്ടാ ഷ്ടം പോലെ
ആഹ് അ കു ആ വെള്ളം കുടിക്കാനൊക്കെ ഉപയോയ്ക്കോ
ഇല്ലില്ല കുടിക്കാൻ ന്നങ്ങള് പൊറത്തുന്ന് ഒരു അടുത്തൊരു വീടുണ്ട് അവ്ടന്ന് അവറ്ടെ വീട്ടീന്ന് എടുക്കും കുടിക്കാനും വെക്കാനൊക്കെ ഉം.
ആഹാ പിന്നെ ഇത് ചള്ള ചള്ളവെള്ളവൊന്നും വരത്തില്ലേ?
ചെളിവെള്ളവാ ചെല ദേവസങ്ങളിൽ ചെളി ഇള്ള കലക്കം വെള്ളം വരും ചെല ദേവസി ബ്ലീച്ചിട്ടാ വെള്ളം വരും ചെല ദിവസങ്ങളി നല്ല വെള്ളം കിട്ടും ആഹ്
ആഹ് തലമുടി ചെമ്പിക്കേം ഏഹ് തലമുടി
ആഹ് ബ്ലീച്ചിട്ട ബ്ലീച്ച് ട്ടാ വെള്ളം ഉപയോഗിച്ച് പിന്നെ നരയ്ക്കാൻ തൊടങ്ങിട്ടോണ്ട് പിന്നെ ചെമ്പിക്കാനൊക്കെ തൊടങ്ങി ചെമ്പിച്ചു പോകനക്കെ ആഹ് അങ്ങനെക്കെ
ആഹ് ആഹ് ഇവടെ അത് തന്നെയാണ്. അതുകൊണ്ട് തലമുടി ചെമ്പിക്കേം തലമ്മ ഭയങ്കര അയിട്ട് പിന്നെ ചടപിടിക്കുയൊക്കെ ചെയ്യും.
ആഹ് ആഹ് ആഹ്
ആഹ് ഭയങ്കര കലക്കവായിട്ടൊക്കെയാ വരുന്നേ ടാങ്ക് എപ്പോഴും നമ്മള് നല്ലപോലെ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം.
ആഹ് ആഹ് ആഹ്
ഇല്ലങ്കി ആഹ് അതെ അതെ. അതുവല്ല ഉൾവശം എല്ലാം കറുത്ത് അങ്ങനെ കരിക്കട്ട പോലങ്ങാവും. ആഹ് അത് ആണ് ഉപയോഗിക്കേണ്ടി വരുന്നേ
ആഹ് ആഹ്
ആഹ് പിന്നെ വയ്ട്ടത്തക്കെന്താ ഫുഡിന്?
ഫുഡ് ചോറ്ന്നെ ചോറും കറിയും ഒക്കെ തന്നെ പ്രത്യേകിച്ചൊന്നുവില്ല ഉം
ആഹ്
ഉം
പിന്നെ വേറെ
വേറെ ഇങ്ങനെ പോകുന്നു പ്രത്യേകിച്ചൊന്നുവില്ല.
ആഹ്
ഉം
പിന്നെ മക്കളക്കെന്തിയെ?
മക്കളൊക്കെ ഇവിടെയൊണ്ട്. അവര് പഠിക്കേം കളിക്കേയൊക്കെ ചെയ്യതോണ്ടിരിക്കുന്നു.
ആഹ് സ്കൂളൊക്കെ തൊറന്ന് ഇപ്പം ഒത്തിരി എഴുതന്നൊക്കെ കാണുവാരിക്കുല്ലേ?
ആഹ് പഠിക്കാനൊണ്ട് ഇപ്പോ തൊടങ്ങിയതാണ്ട് ഒത്തിരി ഇല്ല എന്നാലും അത്യാവശ്യം ഉണ്ട് ഉം.
ആഹ ആ അവിടെ മോനണെങ്കില് കളർ അടിക്കുകയും ആ ഒക്കെ ചെയ്യുന്നു.
ആഹ ആ ആാ പഠിച്ചോളോ തന്നെയിരുന്ന്?
ഏ തന്നേന്ന് പഠിക്കത്തൊന്നല്ല അന്വനെ അമ്മ പഠിപ്പിക്കണം.
ആ ഹാ ആ ആ
ന്നലെ പഠിക്കത്തോള്ളൂ.
ആ ഹ ഹ അമ്മയോടുത്ത് ഇരിക്കുവുള്ളോ പഠിക്കാൻ?
ആഹ് അമ്മമടെ അടുത്താ ഇരിക്കത്തള്ളൂ.
ആഹ് ആഹ്
പിന്നെ ആ മാ എത്ര മക്കളാ?
രണ്ട് മക്കളാ എനിക്ക് മൂത്തത് മോന് ഇളയത് ഒരു മോള്.
ആഹ് മോള് എ മോള് എന്ത്യ്യുന്നു?
മോള് ആഹ് എൽ കെ ജിൽ ഈ വർഷം എൽ കെ ജി ചേർത്തു. ആ ആഹാ അങ്ങനെ പോന്ന് ഉമ് ആഹ് അക്ഷര ഇങ്ങനെ അവർ കൈഒക്കെ ഒന്ന് വഴങ്ങാൻ വേണ്ടിട്ടൊക്കെ ആയിട്ടുള്ള പഠി ഹേ എഴുത്തും പഠനവും പിന്നെ പാട്ടും അത്യാവശ്യം അങ്ങനെക്കെ പോകുന്നു തൊടക്കല്ലേ.
ആഹ്
ഉം അങ്ങനക്കെ എഴ്തീ പട്ച്ചൊക്കെ പോന്നു എട്ലായിട്ടൊന്നും എഴുതാൻ തുടങ്ങിയില്ല. പ്രേം പ്രാ കറ്റ് പ്രായം ആയില്ല എൽ കെ ജി ചേർക്കാനുള്ള പ്രായ ആയില്ല. നാലു വയസ്സായില്ല നാലു വയസ്സാകാൻ ഇനി ഒരു രണ്ട മൂന്ന് മൂന്നാല് മാസം കൂടി ഉണ്ട് അപ്പം പിന്നെ അത്രയും മാസം കൂടെ വേ പോകല്ലോന്ന് ഓർത്തിട്ട് ഞങ്ങളങ്ങ് ചേർത്തിയാ ഉം.
ആഹ്
ഉം
ഉം പിന്നെ പ്പാ സ്‌കൂള്ലക്കെ പോവോ?
മടിയൊന്നുംല്ല മടിയ അങ്ങനെ ത് ഇതൊന്നുല്ല അംഗൻവാടിൽ ആഹ് പോയ സമയത്താണെങ്കിലും സ്കൂള് പോയ സമയത്താണെങ്കിലും മടിയൊന്നുല്ല ആദ്യം ഇത് അംഗൻവാടി വിട്ട സമയത്ത് ആദ്യൊക്കെ മടിയായിരുന്നു. വഴക്ക്ണ്ടാക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പ്രശ്നൊന്നുല്ല പോവേ
ആഹ് ഹാ ഹാ
ആഹാ അങ്ങനെയൊക്കെ ഇരിക്കുന്നു
ഉം
പിന്നെ?
പിന്നെ വേറെ?
സഹോ സഹോരങ്ങളക്കെ എന്ത് യ്യുന്നു?
സഹോദരങ്ങള് ആഹാ അവര് ഒരാള് ടാക്സി ഓടിക്കുന്നു ഒരാള് ഒരു ഉം ഐസ്ക്രീം പാർല് ജോലി യ്യുന്നു.
ആഹ്
ഉം ഉം അങ്ങനെക്കായിട്ട് ഇരിക്കുന്നു.
അറ കുടുംബൊക്കെ?
ആഹാ ഒരാള് കല്യാണം കഴിച്ചിട്ടുള്ളു അത അവര് വൈഫ് പൊർത്താ. അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. അയാള്ടെ കല്യാണം കഴിഞ്ഞിട്ടില്ല നോക്കുന്നു അങ്ങനെ ഇരിക്കുന്നു.
ആഹ് പൊർത്തുള്ളാ ള് നേഴ്സാ?
പൊർത്ത് പോയാള് നേഴ്സാ ആഹ്
എവിടൊ ജോലി ചെയ്യുന്നേ
ആഹ് പുള്ളി സൗ പുള്ളിക്കാരി സൗദിലാ.
ആണോ
ഉം
ആഹാ സഹോരന്റെ മക്കള് പഠിക്കവാണോ
ആഹ് ചെറിയ മക്കളാ എന്റെ മക്കള ക്കാളും ഒരു വയസ്സ്ന് എളുപ്പവും മൂപ്പും ഒക്കെ ആയിട്ടാ രിക്ക്ന്ന്.
ആഹാ ആഹാ
ഉം
പിന്നെ ആഹ് ചൂട് ഭയങ്കര മാണോ?
ചൂടുണ്ട് അത്യാവശ്യം, മഴ രണ്ടൂസായില്ലേ പെയ്തിട്ട് അതോണ്ട് ഭയങ്കര ചൂടാ.
ഉം അങ്ങനെ ഇരിക്കും
ആഹ് പിന്നെ ഇന്ന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ എന്താണ്.
അങ്ങനെ ഇന്ന ഫുഡ്ന്നൊന്നു ഇല്ല. വെശപ്പിന് എന്തും കഴിക്കും. ഉം. ഇല്ല. ഫുഡ് ഇന്നൊന്നും ഇല്ല, പിന്നെ അത്യാവശ്യം വല്ലപ്പോഴൊക്കെ പുറത്ത് പോയി കഴിക്കും അങ്ങനെയൊക്കെ
ആഹ് ആ പുറത്ത് പോകുമ്പോ എന്താ താല്പര്യം കൂടുതല്.
അങ്ങനെ ഇന്നന്നൊന്നുല്ല പിന്നെ കെ എഫ് സി കഴിക്കും മന്തി കഴിക്കും. അങ്ങനൊക്കെ അല്ലാതെ ഉം
ഒറങ്ങാരൊക്കെ പോവ ഴാ ഏതാ എന്താ
വെറൈറ്റി ഒക്കെ പോ വെറൈറ്റി ആയിട്ടൊക്കെ ഉള്ളത് കഴിക്കണം എന്നാലേ ഇനി പോകുമ്പോം
ആഹ്
ഉം
പിന്നെ ടൂറൊക്കെ പോവാറുണ്ടോ?
ടൂർ ഉം എ പോകണന്നുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല വയ്യാതിരിക്കുന്നത് കൊണ്ട് പിന്നെ പോയില്ല. മൂന്നാറ് പോകണന്ന് ഭയങ്കരാഗ്രഹമായിരുന്നു പക്ഷെ പറ്റിയില്ല പോവാൻ ഉം
ആഹ് എന്ത് പറ്റി
ആഹ് ഒന്ന് വീണ് ഡിസ്ക് പഞ്ച ആയിട്ടിരിക്ക അപ്പൊ റസ്റ്റില എങ്ങനെ പോകുന്നു
ആഹ് ആഹ് മരുന്നോക്കെ കഴിയുന്നുണ്ടോ?
ആഹ് ആഹ് ആയുർവേദമരുന്ന് കഴിച്ചോണ്ടിരിക്കുവാ അതിന്റെ കൂടെ റെസ്റ്റ് ഉം
ആഹ് ഹോസ്‌പിറ്റലിലൊക്കെ പോയി ചികിത്സിക്കുന്നതല്ലേ കൊറച്ചോടെ നല്ലത്
മതിയായിരുന്നു ഇപ്പ അങ്ങനെ ചിന്തിക്കുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഇല്ലല്ലോ ഇനിയിപ്പം. ആഹ് ഒരു രണ്ടാഴ്ച ഒരാഴ്ചകൂ രണ്ടാഴ്ച കൂടെ കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ടാ.
ആയുർവേദ ഹോസ്പിറ്റ്ല അല്ലേ
ആഹ് ആയുർവേദ ഹോസ്പിഹറ്റ്ല
പ്പം മരുന്ന് ഉപയോഗിക്കുന്നതിന് കുറവല്ലാം ഉണ്ടോ?
അല്ല ആ എന്നായാലും നേരത്തെക്കാളിലും കുറവുണ്ട് പക്ഷെ നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല അങ്ങനെ ഇതെങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കൊണ്ട് ഒന്ന് പെട്ടെന്ന് ചെയ്യാനോ കൊറ നേരം ഇരിക്കാനോ അങ്ങനെ ഒന്നും പറ്റ പറ്റത്തില്ല വേദന ഉണ്ടാവും ഭയങ്കര വറ്റ് ആ അതെ അതെ
ആഹ് ആഹ്
ഉം
പിന്നെ പിന്നെ ഫുഡ് കഴിക്കാന്നല്ലാം ഉണ്ടോ
ആ മരുന്ന് കഴിക്കുന്നോണ്ടാ?
ആഹ്
ഇല്ലല്ല ഏഹ് പുളിയും എരിയും കൂട്ടരുത് ന്ന് പറഞ്ഞു ബാക്കി കുഴപ്പമല്ല
ആഹോ
ഉം പുളിയും എരിയാണ് പ്രശ്നംന്ന് പറഞ്ഞു
പിന്നെ ഇന്നത്തെ ജോലികളൊക്കെ ഒതുങ്ങിയോ
ആ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പം ഉം രാത്രിയായില്ലേ ഇനിയിപ്പ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത്
ആഹാ പിന്നെ ആ രാവിലെ പിള്ളേർക്ക് ഫുഡ് കൊടുത്തുവിടണോ
ആ പിള്ളേർക്ക് കൊടുത്തുവിടണം
ആ സ്നാക്സൊക്കെ കൊടുത്തുവിടണ്ടേ
ഏ
സ്നാക്സൊക്കെ കൊടുത്തു വിടണ്ടേ
ആ ഉച്ചക്കത്തിന് ചോറും പത്തു മണിക്കത്തേന് സ്നാക്സും കൊടുത്തുവിടും ഉം
അവർക്കെന്താ ഇഷ്ടപ്പെട്ട ഫുഡ്
അങ്ങനെയൊന്നുല്ല അവർക്ക് അവരെന്തും കഴിക്കുന്ന കൂട്ടത്തിലാ പിന്നെ മോക്കാണെങ്കി അങ്ങനെ കറിയൊന്നും വേണന്നുനിർബന്ധൊന്നുമില്ലാ അവക്ക് ഇച്ചിരെ തൈരൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ കഴിക്കും മോനാണെങ്കിലും അങ്ങനെ നിർബന്ധങ്ങൾ ആദ്യൊക്കെ ഒണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ നിർബന്ധങ്ങളൊക്കെ ഇല്ല ഒന്നുമില്ല വലുതായി വരുന്നായകൊണ്ടായിരിക്കും എല്ലാം നിർ ബന്ധങ്ങളൊക്കെ മാറി അങ്ങനെ ഇരിക്കുന്നു ഉം കൊഴപ്പൊന്നുമില്ല ഉം ഉം
പിന്നെ
പിന്നെ വിശേഷിച്ചൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു ഇങ്ങനക്കെയങ്ങുപോകുന്നു ഓക്കെ എന്നാ വിളിക്കാം
ആ എപ്പത്തേക്കക്കന്നേരം കെടക്കും അന്നേരം
ആ രാത്രി ഒരു പത്തുപതിനൊന്നു മണിയൊക്കെ ആമ്പത്തേനു കെടക്കാൻ കേറും പിന്നെ അത്യാവശ്യം ആ ഒറക്ക കൊറവൊള്ളോണ്ട് ആ അന്നാത്തിന് ഒറങ്ങും ഉം ഉം
ഓക്കെ ആ ഓക്കെ ശെരി ശെരി